ഹലോ
ആഹ് എന്തൊക്കേണ് വിശേഷം?
സുഖാണ്. എന്തൊക്കെ നിങ്ങളെ വിശേഷം?
സുഖാണ്. ചായ കുട്ച്ചോ?
ആഹ് ചായ കുടിച്ചു.
ചായക്കെന്തേര്ന്നു?
ഇന്നപ്പായിരുന്നു.
ആഹ്. ചായ കുടിയൊക്കെ പെട്ടെന്ന് കയ്യോ?
ആഹ് പെട്ടെന്ന് കഴിയും. പത്ത് മിനിറ്റൊക്കെ എടുക്കും. പത്തിരുപത് മിൻറ്റ്. ഒന്ന് അത് ആസ്വദിച്ചു കഴിക്കും.
രാവിലെ നേരത്തെ എണീക്കൊക്കെ ചെയ്യോ?
ആഹ് എണീക്കും. അഞ്ചരക്ക് എണീക്കും. ആഹ്
ഏഹ്. ഞമ്മക്ക് കുഞ്ഞിപ്പത്തിരി അറിയോ?
ആഹ് കുഞ്ഞിപത്തിരി പൊരിച്ചെടുക്കുന്നതാ പൊരിച്ച എണ്ണീൽ കുഞ്ഞിപ്പത്തിരി
ചെറുതാക്കിയിട്ട് ഉരുട്ടിയിട്ണെ എന്നിട്ട് ആവീല് വേവിച്ചിട്ട്.
ആഹ് എന്താ നോൺ വെജിന്റെ കൂടെ കഴിക്കാ അങ്ങനെയാണോ കൂട്ടി വെക്കുന്നെ. അതായിരുന്നോ ഇന്ന് സ്പെഷ്യൽ
യാ യാ
ഉം ഉം
വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞോ ക്ലീനിങ്ങൊക്കെ?
ല്ല. ഓരോന്ന്ങ്ങനെ ചെയ്തുകൊണ്ടിരിക്ക്യാ.
ആഹ് പണിയൊക്കെ പെട്ടെന്ന് കഴിയുവോ?
ആഹ് ഏഹ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലാണ് ഇടാറ് വാഷ് ചെയ്യാനുള്ളതൊക്കെ പിന്നെ
ആഹ്
തുടക്കാനും അടിച്ചോരി തുടക്കാനും കൂട്ടാനും വെച്ചുണ്ടാക്കിയാനും തന്നെ ഉള്ളു ഉണ്ടാവും
ആഹ് ഇപ്പൊ ചായക്കടി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചോറും കറിയൊക്കെ ആക്കോ
ആഹ് അങ്ങനെയല്ല ചായക്കടി നമ്മൾ ഉണ്ടാക്കിപോൾത്തന്നെ ചോറിന് ഉള്ള വെള്ളം അടുപ്പത്ത് വെക്കും അത് ചെയ്യും ചോറ് പെട്ടെന്ന് ആക്കാൻ നോക്കും
അടുപ്പത്താണ ഫുഡ് ഒക്കെ ഉണ്ടാക്ക അല്ല ഗ്യാസ്
അതെ ആ ഗ്യാസ്മ ഉണ്ടാക്കാറുണ്ട് അടുപ്പത്ത ഇപ്പോൾ ഷോർ എൽ പി ജി ഷോർട്ടേജ് കാരണം കുറച്ചൊക്കെ അടുപ്പത്താണ് എങ്കിലും നമ്മളിപ്പോൾ ഗ്യാസ് മിക്കത്തിനെയാണ് ഉണ്ടാക്കാറ് റൈസ് കുക്കറിലേക്ക് അറക്കിവെക്കാറാണ് പതിവ്
ആഹ് ആഹ് ആഹ് ഉച്ചെക്കേക്കെന്ത കറി
പിന്നെ എന്തോ
ഉച്ചക്കത്തെ കറിക്കൊക്കെ എന്താണ്
ഇന്ന് അവീല് മീൻ കറിയും ഒക്കെയാണ് മീൻ പൊരിച്ചതൊക്കെയണെന്ന് പ്ലാന്
അവിയലി എന്ന് പറയുന്നത് നമ്മെ മുരിങ്ങക്കായന്റെ അതാണോ
അതെ അതെ അതെ എല്ലാ പച്ചക്കറി ഇട്ടിട്ടും വയ്ക്കുന്ന കഴിച്ചിട്ടില്ലേ
അറിയില്ല
ആഹ് നമ്മളവിടെ ഉണ്ടാക്കാറുണ്ട് ഇടക്കൊക്കെ പിന്നെ പല ഐറ്റം ഇന്നിപ്പോ അതാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി ഇനി നാളെ സ്പെഷ്യല് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും നാളെ
ആഹ്
നിങ്ങളെങ്ങനെയാണ് ഇന്ന്ന്താ പ്ലാൻ ചെയ്തക്കണ പണികളൊക്കെ ഒരുങ്ങിയോ
പണികള് ഇല്ലായിന്ന് കുഞ്ഞിപ്പത്തില ആയൊണ്ട് കുറച്ച് സമയം എടുത്ത് കാരണം അത് ഉരുട്ടണ്ടേ സമയം എടുക്കല്ലോ അത് ഉരുട്ടി കഴിയുമ്പൾക്ക് നേരം വൈകി ത്തിരി ചൂടാനായി പ്ലാൻ ചെയ്ത് പിന്നെ പെട്ടെന്ന് കുഞ്ഞിപ്പത്തലിലേക്ക ആക്കി
ആഹ് എന്തിന്റെ കൂടെയാണ് വെച്ചത് ബീഫിന്റെ കൂടെയല്ലേ അത് വെക്കാറ്
ആഹ് ബീഫും വെക്കും മീനും വെക്കും എല്ലാം വെക്കും അങ്ങനെ ഇന്നത ഒന്നുല്ല അപ്പൊ ഇന്ന് മീൻ വെച്ചിട്ടാക്കിയത് ആ നല്ല ടേസ്റ്റ് ഓ കൊറയായി കഴിച്ചിട്ട് അതുകൊണ്ട് നല്ല
നിങ്ങളൊ ഒറ്റക്കാണോ ഉണ്ടാക്കിയത്
അല്ലല്ല എന്റെ അനിയത്തിണ്ട് ഞമ്മള് രണ്ടു പേരും കൂടെ ഉരുട്ടി
ആഹ്
അപ്പൊ കഴന് ഉം
എപ്പഴാ നീക്ക എണീക്കാറ് പതിവ്
ഞാന് ആറരക്കാവും
ആഹ്
ഉം നിങ്ങളെന്നും അഞ്ചെരക്കന്നെ എണീക്കോ
ആഹ് എന്നും അഞ്ചരക്കെന്നെ എണീക്കും
ഇത്ര നേരത്തെ എണീച്ചിട്ട് എന്ത് ചെയ്യും.
പ്പാ നേരത്തെ ചായ കുടിക്കുന്ന ഒരാളാണ്. ആറാരേക്കെ ആവ്മ്പോഴേക്കും ചായേയും കടിയൊക്കെ റെഡി ആവണം അപ്പൊ നമ്മള് പെട്ടെന്ന് നെയിച്ച് ഇണ്ടാക്കും പിന്നെ നമ്മക്ക് ചായേയും കടിയും ഇണ്ടാക്കാല് കയിഞ്ഞാല്. അരി വേവോളം നമ്മള് കൊറച്ച് നേരം റെസ്റ്റ് എടുക്കാലാണ് പതിവ്. കൊറ്ചേരം ചായകുട്യക്കെ കഴിഞ്ഞാ ഒര് ഏഴരാ ആവമ്പോഴേക്കും ചായ കുടിയൊക്കെഴിഞ്ഞാ നമ്മള് കൊറച്ചേ രം റെസ്റ്റ്‌ എട്ക്കും. ഒര് പിന്നെ ഒര് ഒമ്പത് മണിക്കായിട്ടാണ് ണിക്കാറ്
ആഹ് ഒറങ്ങൊ
ഒറങ്ങൂന്ന് ചോയിച്ചാ ആഹ് അങ്ങനെ ഫോണ്മ് അങ്ങനെ കളിക്കൂ അങ്ങനെ അവടെ കെടക്കും. അങ്ങനെ ഞാ പ്പേ ചെയ്യാം ഒറങ്ങാൻ ആഹ് സമയം നമ്മുക്ക് ശെരിയല്ലല്ലോ ഒറങ്ങാൻള്ളരു. പിന്നെ എല്ലാ പണിയും എട്ത്തിട്ട് എനിക്ക്.
അപ്പൊ നിങ്ങളിൽ പിന്നെ പറഞ്ഞല്ലോ നേരത്തെ എണീച്ചിട്ട് ഏഴരക്ക് ചായ കുടിക്കൂല്ലെ. അപ്പൊ വീണ്ടും വെശക്കൂല്ലേ പത്തിരി
യെ നമ്മള് പതിനൊന്ന് പ ത്തരെ ആവുമ്പഴ് പിന്നീട് ഇങ്ങനെ കഞ്ഞി കുടിക്കാറ്ണ്ട് അത് പതിവാണ് അത് എല്ലാർക്കും വേണ്ടതാ ഞാൻ ഇപ്പം ഡയറ്റ് ഫോളോ ചെയ്യ്ണോണ്ട് അങ്ങനെ കുടിക്കാറൊന്നും ഇല്ല നമ്മക്ക് അങ്ങനെ വിശക്കാറൊന്നു ഇല്ല. ഏതൊക്കെ കുടിച്ചൂന്നര്ത ഞമ്മള് ഒരു മണിക്ക്യാവുമ്പഴേക്കും ചോറ് കയിക്കും.
കുടിച്ച് എട്ട്, ഒമ്പത്, പത്ത് എൻ്റെ ഉമ്മേ ഇത്ര ടൈമേക്കെ പിടിച്ചിക്ക്യാ പറ്റോ. അയിൻ്റെ എടേല് കഞ്ഞി കുടിക്ക്ന്നോണ്ട് കൊഴപ്പണ്ടാവുലലെ.
ഇല്ല നമ്മള് ഫാമിലിയൊക്കെ കഞ്ഞി കുടിക്കൊ എടക്ക് ഞാ കഞ്ഞിടെ വെള്ളം കുടിക്കറാ പതിവ് എനിക്ക് ക്ഷീണൊക്കെ വെരാം. അപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങനെ കുടിക്കും.
ആഹ് കുട്ട്യേളൊക്കെ ഇങ്ങനെ തന്നെ ഫോളോപ്പ് ചെയ്യോ
കുട്ടികള്ന്ന് പറ്ന്നാ മദ്രസേല് പോണ കു കുട്ട്യേളാണ്. അപ്പോ അവര്ക്ക് പത്ത് മണി വരെ മദ്രസ് ഇണ്ടാവും അപ്പ രാവിലെ പോകുമ്പോ അപ്പം എന്തെലും ആണെങ്കി ഒന്ന്, രണ്ട് അപ്പം കഴിച്ച് പോവും പിന്നെ വന്നാലും കയിക്കും അതേ പോലെ
ആഹ്
അങ്ങനേണ് മക്കള് അപ്പൊ അവര് ഇതേപോലെ അല്ല.
ആഹ് ഞാ ചോദിച്ചത് ഏഴരക്ക് കഴിച്ചിട്ട് നമ്മളതൊന്നും നടക്കൂല്ലാ
ആഹ് അത് ആഹ് നമ്മള് അങ്ങനെ വെശക്കാറില്ല. വെശക്ക്മ്പോ എന്തെങ്കിലൊക്കെ കയിക്കാറു ഉണ്ട് പ ഇപ്പന്നെ വെശക്കാറൊന്നു ഇല്ലാ
ചോറും ഒര് മണിക്ക് കയിക്കോ
ആഹാ ഒര് മണിക്ക് കയിക്കും ഒന്നരെക്കെ ആമ്പേഴേക്കും ചോറ് കയിക്കും പിന്നെ കൊറച്ച് നേരം റെസ്റ്റ് എടുക്കും ഉം പിന്നെ നാല് മണിക്ക് നീച്ച്ട്ട് പെട്ടെന്ന് ചായ ഇണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒക്കൊ ഒര് കടി ചെലപ്പോ ചിപ്സ് ന്യൂഡിൽസ് മക്കൾക്കൊക്കെ ഇഷ്ടം അങ്ങനത്തെ ആണല്ലോ
ആഹ്
അപ്പൊ അങ്ങനെ ഇണ്ടാക്കാറ് ഓരോ ഇങ്ങനെ ആ ട്രേ ചെയ്യാറുണ്ട് നമ്മൾ ഓരോ സംഭവങ്ങളും രാ തക്കത്തെ ഫുഡ് നമ്മള് ഉച്ചക്ക് കൂട്ടി വെക്കാറ രണ്ടു നേര പാട് അല്ലാതെ രാത്രി ആ ആ അത്രങ്ങണ്ടി തന്നെയാണ് നിങ്ങളെങ്ങനെയാണ് രാത്രി
നമ്മളത് ചോര അങ്ങനെരും കഴിക്കൂല ചപ്പാത്തി അല്ലേ പത്തിരി ദോശ അങ്ങനെ എന്തെങ്കിലും വേണം
ആ നിങ്ങള് ഉച്ചക്ക്െന്താ പ്ലാൻ ചെയ്തിരിക്കണ
ച്ചല് ബീഫ്ുണ്ട് ബീഫ് വ ഇതും ചോറവാക്കാന്ന് വിചാരിക്കുന്നു
ആഹ എന്താ ഏ മക്കളൊക്കെ എന്ത് പറയുന്നു
ഉഷാറായിട്ട് പോകണ്ട്
ആഹ പിന്നെ നിങ്ങളെന്തെങ്കിലും പ്ര പ്രത്യേക ഫുഡുകൾ ഉണ്ടാക്കാറുണ്ട് ഇല്ല ഇട്ടു വന്നിട്ടില്ല വരുന്നേള്ളൂ അവർ
ആഹ
മദ്രസ വിട്ടിട്ടുണ്ടാവും ഇവിടെ എത്തിീട്ടില്ല കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ
ആ അത് ശരി
ആഹ
നിങ്ങൾെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാവോ
ആ ഉണ്ടാക്കാറുണ്ട് ബിരിയാണി വെക്കാറുണ്ട് ഫ്രൈഡ് റൈസ് വെക്കാറുണ്ട് നമ്മൾ മന്തി വെക്കാറുണ്ട് പക്ഷേ കൂടുതലും നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറാണ് പതിവ് നമുക്ക് മക്കൾക്കൊക്കെ ഇഷ്ടം പുൊറത്തുന്ന് ഏ ആഹ് അങ്ങനെ വരിണെന്നുണ്ടെങ്കില് നമ്മള് ഓർഡർ ചെയ്യാരാൾ പതിവ് നള് ആ അതെ അതെ
ഉം
നിങ്ങ എങ്ങനെയാണ് എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കും
ഞാന് ബിരിയാണി ഫ്രൈഡ് റൈസ് പിന്നെ മന്തിയൊക്കെയ ആണ കുറേണ്ടാവില്ല കുറച്ച്
ആഹ ആഹ എനിക്കും അങ്ങനെ തന്നെയാണ് കൊറെ ഉണ്ടാക്കാന് പേടിയാണ് കൊറച്ചുണ്ടാക്കാറുണ്ട് ആ അതെ അതെ നമുക്ക് ക്വാണ്ടിറ്റി അറിയില്ല അധികം
ആ അത തന്നെ അതെെ ഉം
എനിക്ക് അതാല്ല പേടി നിങ്ങൾ എന്തെങ്കിലും ഡെസേർട്ട് ബുഡിങ്ങ് അങ്ങനത്തെ എന്തെങ്കിലുമ ഒ ഉണ്ടാക്കാറുണ്ടോ
ഇല്ല ഫുഡിങ് ഒന്നും ഇതുവരെ ഉണ്ടാക്കിയില്ല ട്രൈ ചെയ്ത് നോക്കിയില്ല
ആഹ്
എന്റെ മോള് അങ്ങനെ എന്താ പറയാ ഭയങ്കര ഫുഡി അല്ല
ആഹ്
എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്ക അങ്ങനത്തെ ഒന്നാളല്ല ഒന്ന് കഴിക്കില്ല ഭക്ഷണം കഴിക്ക പൊതുവേ കുറവാണ് അത് ഇനി സ്പെഷ്യൽ ആയാലും എന്തായാലും ഓക് ഒരുപോലെ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ
ഉം നമ്മള് കാര്യയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കാറ് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയാണ് സ്പെഷ്യല് കൂടുതലും ഉണ്ടാവാറ് അല്ലാത്ത ദിവസങ്ങളിലും മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും
ആഹ് അപ്പൊ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽണ്ടാക്കുവോ
ഇണ്ടാവും ഇണ്ടാവും അത് ഇള്ളതാ ആഹ് എന്തെങ്കിലോക്കെ ആയിട്ട് ഇണ്ടാക്കും ബിരിയാണിയോ ഫ്രൈഡ് റൈസോ എന്തെങ്കിലും ഉം
ആഹ്
ചെലപ്പോ നമ്മള് ബീഫ് വരട്ടിയതും കുമ്പളങ്ങ ചാറും ചോറും അങ്ങനെ ഇണ്ടാക്കാറുണ്ട് അതും എല്ലാർക്കും ഇഷ്ടാണ്
ഒരു വെറൈറ്റി ആയിട്ട് അല്ലാതെ ഇങ്ങനെ ബിരിയാണി പോലുള്ള അങ്ങനെ ഇണ്ടാക്കാറുണ്ട്
അത് എങ്ങനെ മനസ്സിലായില്ല
കുമ്പളങ്ങ ചാറ് അത് ഞങ്ങള് ഇവടെ അങ്ങനെ പറയാ കുമ്പളങ്ങ അറിയോ കുമ്പളങ്ങ
ഏഹ്
കുമ്പളങ്ങ അറിയോ കുമ്പളങ്ങ ഹലോ കേൾക്കുന്നില്ലേ
ആഹ് നിങ്ങള് കുമ്പളങ്ങ ചാറ് പറഞ്ഞില്ലേ അത് മനസ്സിലായില്ല
കുമ്പളങ്ങ അത് എല്ലായിടത്തും ഉള്ളരു സംഭവം തന്നെയാണല്ലോ കുമ്പളങ്ങ
സാധാരണ നമ്മള് കുമ്പളങ്ങ കറിയണോ പറയുന്നേ കുമ്പളങ്ങ തേങ്ങ അരച്ചിട്ട് വെക്കുന്നേ
അതെ അതെ അതെ കുമ്പളങ്ങ കറി അങ്ങനെയാണ് ഞമ്മളവിടെ ആ ഒരു ഭാഷ ആഹ് സ്പെഷ്യല് എന്ന് പറഞ്ഞാൽ നമ്മൾ പതിവാണ് ഇണ്ടാക്കാറ്ണ്ട് എടക്കൊക്കെ പക്ഷെ ചെല വെള്ളിയാഴ്ചകളില് നമ്മള് ആഹ് അങ്ങനെ ഇണ്ടാക്കാറ്ണ്ട് നമ്മളവിടെ മരിച്ചാല് ആഹ് അതെ അതെ ഞാൻ ഞമ്മളവിടെ മരിച്ച് കഴിഞ്ഞാല് ഏഴൊക്കെ ഇണ്ടാക്കാറ്ണ്ട് പതിവ് ഏഴ് പതിനാല് അപ്പോ അവടെയൊക്കെ എന്താ ചീരണിയായിട്ട് കൊടു കുന്നത് ഫുഡ് ഇങ്ങനെയാണ്
ആഹ് എന്നാ ശരി എന്നാ വെക്കട്ടെ
ഓക്കെ ഓക്കെ ആഹ്